ഹലോ? ആഹ് ഇപ്പം കേക്കാം.
ഓക്കെ. പിന്നെന്താ
ആ ഞാൻണെങ്കിൽ ഇപ്പ ഇങ്ങനെ
ആഹ ഓട്ടോമാറ്റിക്കക് ആയിട്ട് കറഞ്ഞു പോവല്ലേ
ആ ആ പറഞ്ഞു പോകും സത്യം പറഞ്ഞെ ഞാൻ പി ജിക്ക് വരെ കരഞ്ഞിട്ടുണ്ട് ഉള്ളതാ പറയുന്നു ക്ലാസ് റൂമിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അത ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഒരാൾ ചെയ്തുന്ന് പറഞ്ഞത് ഭയങ്കര ഫീൽ ആകും അതാ മോമന്റ് എനിക്കറിയില്ല ആ ഇപ്പം മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അല്ലെ മിസ് വേറൊരു രീതിയിൽ നോക്കുവാലും എനിക്കത് ഫീൽ ആകും പെട്ടെന്ന്
ആ ആ ആ
അങ്ങനെ എന്നിട്ട് മിസ്സ്‌ എന്നോട് എപ്പോഴും പറയും അശ്വതി ഇങ്ങനെ തൊട്ടാവാടി ആവരുത് ഇങ്ങനെ ആവരുത് എന്ന് പറയാന്നോര്ത് ഇങ്ങനെ
കഞ്ഞാല് നമ്മള് പെൺകുട്ടിയുടെ അല്ലേ നമ്മളൊക്കെ ഇ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങള് ഒരുപാട് ഇപ്പൊ നിന്റെ ആ ഈ ഏജ് ആയപ്പോഴക്കിനും ഞാന് ഏകദേശ കഴിഞ്ഞാല് പഠിത്തം കഴിഞ്ഞു ഏ ഏകദേശം കല്ല്യാണം കഴിഞ്ഞു ഒരു കുട്ടിന്റെ ഉമ്മ ആയിട്ടുണ്ട്
ഹ്മ്മ്
ആരഴച്ചപ്പിക്കിന് ആ മോള് ആ ഇരുത്തിയഞ്ച് വയസായിപ്പിക്കിന മോളെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് എൽ കെ ജിയില്
ഞാന് ഇന്റേൺഷിപ്പ് ചെയ്യാ
അപ്പൊ നമ്മളന്ത അപ്പ ഒന്നും ജീവിതത്തിലോന്നും ഇവരെ ഒന്നും സാഹനത്തക്ക് എത്തിയിട്ടില്ല നമ്മളെ വീട്ടിൽന്ന് ഇപ്പൊ നമുക്കൊരു സ്കൂൾ പോകവാണെങ്കിലും കോളേജിൽ പോയി അമ്മ പുഡ് ണ്ടാക്കി തരും നമ്മളത് അത് പാത്രത്തിലാക്കിത്തരും നമ്മളത് ഇട്ട് ത്തോണ്ട് പോകും എത്രത്ര ഡ്രസ് ആണെങ്കിലോ മിക്കവാറും അമ്മമാര് അലക്കി തരും. നമ്മള് ഇസ്തിരി ഇട്ട് ഇങ്ങട്ട് പേരും. ചില- എസ്ത്രിരി പോലുംഅവരാണ് ഇട്ടുതരുക ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് വേറെ സാഹചര്യത്തിലേക്ക് മാറേണ്ട ആവശ്യം വരും. പക്ഷെ ഇപ്പൊക്കെ പിന്നെ അങ്ങനെ അത്രക്കെ സ്ട്രിക്ട് ആയിട്ടുള്ള വീടുകളൊന്നും ഇല്ലട്ടോ.
ഉം ഉം
പിന്നെ ആ പണ്ടത്തെ ചിന്താഗതിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്.
ഉം ഉം മാറിയിട്ടുണ്ട് കാര്യം ച്ച് നിയമം അങ്ങനെ ത്തോളം മാറിയല്ലോ അതുമല്ല ഇപ്പം ഓൾമോസ്റ്റ് ച്ച്പേരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്.
സത്യാണ് ഇപ്പൊ എന്റെ ഉമ്മ ഹസ്ബൻഡിന്റെ ഉമ്മഎന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ അപ്പൊ ആക രണ്ടാം ക്ലാസ് വരെ മൂന്നാം ക്ലാസ് വരെ ആകെ സ്കൂളിൽ പോയിട്ടുള്ളൂ. അവക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് വീട്ടിലെ ജോലി എടുക്കാനും എന്നുള്ളത് കാരണം അവിടൊക്കെഎങ്ങനെവെച്ച ഉമ്മാനിക്കും കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. ആരുടേലും മക്കളെ കല്യാണം കഴിഞ്ഞ് എങ്ങനെ ഉണ്ട് മരുമോള്പണി എടുക്കന്ന് ചോദിക്ക. അല്ലാണ്ട് മരുമോളുടെ സ്വഭാവ ഗുണ ങ്ങളോ മരുമോള്
ഉം ഉം
പിന്നെ കാണല്ല ഭംഗിയോ അതൊന്നല്ല ആർക്കും വേണ്ടത് മരുമോള് വീട്ടിലത്തെ പണി എടുക്കുവോന്നാ ചോയിക്കാ അതാ അങ്ങനെരു ചിന്താഗതില്ല ആളുകളായിരുന്നു ആഹ് ഒരു ഏരിയായിലുള്ള ആളുകളൊ - - ല്ല എന്റെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പിന്നെ നമ്മടെ അടുക്കളകാണല് അങ്ങനെ ഫംഗ്ഷൻ ഉണ്ടോ? പിറ്റേ ദിവസം ഞങ്ങള് പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ചെക്കന്റെ വീട്ടിലേക്ക് വരും. അടുപ്പ് അങ്ങനെ അടുപ്പു കാണാൻ വരും. അങ്ങനെ വന്ന സമയത്ത് അന്ന് മുത്തേച്ചിയു ഞാനു അവിടെ വീ ള്ളത് അപ്പൊ അന്ന് മൂത്തച്ചിനോട് പറഞ്ഞുന്റെ ഹസ്ബൻഡന്റെ ഉമ്മ ഈ വീട്ട് യ്ക്കോ പിന്നെ ഓളെ ഓളുടെ വീട്ടിക്ക് പറഞ്ഞയച്ച് എന്നിട്ട് പറഞ്ഞു പിന്നെ വീട്ട്ക്ക് പോയിക്കോ ഞാന്
നോക്കാന്ന്.
നോക്കട്ടെ പറഞ്ഞു ആഹ് പിന്നെ നോക്ക യ് എന്റെ വീട്ടിൽ പോയ്ക്കോ ങ്ങട്ട് പിന്നെ ഇവള് ഞാൻ പത്ത്ദിവസം ലീവ് എടുത്തെക്കായിരുന്നു അന്ന്. കോളേജിലെ അപ്പൊ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവര് ഇവിടെ പോയി വീട്ടിൽ പോയി ആ പത്ത്ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. ഇന്ക്ക് ഇതേപോല തന്നെ ഞാനിതെന്താ ചെയ്യാ എനിക്ക് തന്നെ അറിയില്ലല്ലോ ടെൻഷൻ ആയി. പിന്നെ നമുക്കൊരു പുതിയൊരു വീട്ടിൽ വന്ന് നിൽക്കാം. ഉപ്പിന്റെ ഉ ഏതാ മുളകിന്റെ കുപ്പി ഏതാന്നു കൂടി അറിയില്ല ഇവര് രാവിലെ ആയാ പിന്നെ അവിടെ ഇരിക്കും. നമ്മൾ ഇത്ങ്ങനെ ഫുഡ് ആക്കി കൊടുക്ക. നമ്മള് ഇതാക്ക ഞാൻ പിന്നെ ജോ നോക്കും അങ്ങനെയൊക്കെ അയിട്ടങ്ങട്ടെങ്ങട്ടെ കഷ്ടത നല്ല കഷ്ട പടയ പിന്നെ ഇങ്ങട്ട് ഏകദേശങ്ങട്ടേ ഇന്റെ വീട്ടില് ഇതേപോലെ ഞാൻ ഒറ്റ മോളാ. ച്ചലും അനിയന്മാരുണ്ട് രണ്ടു പേര്. പിന്നെ മോളായിട്ട് ഞാൻ തന്നെ ഉള്ളു അപ്പോ പിന്നെ ഇന്റെ കാര്യങ്ങളൊക്കെ ഉമ്മതന്നെ നോക്ക കൂടുതലായിട്ട്. ഫുഡ് ആക്കി തരലും സ്കൂൾ പോകാനാവുമ്പോന് ഫുഡ് ആക്കി തരലും അനിയന്മാരാ യൂണിഫോം വരെ തേച്ച് തര. ഇപ്പളും ഉമ്മ പറഞ്ഞതാ ആഹ് അങ്ങനെ നമ്മള് ആഹ് ഒരു ലെവലില് വന്ന തരുന്നു പെട്ടെന്ന് ഈ സാഹചര്യത്തി ആഹ് പെട്ടെന്ന് ഈ സാഹചര്യത്തി അങ്ങട് മാറിയപ്പൊ എനിക്ക് അസപ്റ്റ് ചെയ്യാന് പറ്റ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മാസം കറക് തായിട്ട് നിന്ന് കഴിഞ്ഞാൽ എട്ട് ദിവസം നമ്മൾ നമ്മുടെ വീട്ട്ക്ക് പറഞ്ഞു വിടള്ളൂ. ആഹ് എട്ടാമത്തെ ദിവസം വൈകുന്നേരാവുമ്പോക്കും ഇവിടെ എത്തണം ഹസ്ബൻഡ് നാട്ടിലില്ല എന്നാ പോലും ആഹ് സമയം ആവുമ്പയേത്ത് നാ വീട്ടിലെ സ്ട്രിപ്റ്റ് ലൈഫേര്ന്നു ഞാന് ഇന്റെ വീട്ട്ല്ന്നറ് ഞ്ഞാല് സ്കൂളും എല്ലാരുംങ്ങട്ട് പെട്ടെന്ന് ഇങ്ങട്ട് ആകെങ്ങട്ട് എന്നെ കണ്ടപ്പ തന്നെ ആൾക്കാരെക്കെ ഇങ്ങനെ സ്കൂൾലൊരു ഒരു ചെക്കനായിട്ട് ബാനമ്പാടിരുന്നു അവര് എല്ലാരും പറിം വെളിച്ചപ്പാടാണറിം ഇന്നെ ആരും സ്കൂൾല് അറിയാത്തതില്ല ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കില് അത്പോലെ കുട്ടിയോളായി ഞാൻ അങ്ങട്ട് അറിയില്ലെങ്കിലും ഇന്നെ ഹസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആർക്കും അറിയാത്തണ്ടാവൂല സ്കൂള് അത്രക്കൂ ഇതായിട്ട് നടന്നീന കുട്ടിയ അങ്ങനെയുള്ളരു കുട്ടി പെട്ടെന്ന് ഇങ്ങട്ട് ഒതുങ്ങി പോയപ്പോ എല്ലാർക്കും ഭയങ്കരരു സ ങ്കടേര്ന്നു ഇവട്ന്ന് അ അങ്ങനെ അധികം വാട്സപ്പിലും ഇതിലും ഇൻക്ക് ടൈം ഇണ്ടാവൂല്ല ഒന്നിനും ടൈം ഇണ്ടാവൂല്ല ഫ്രണ്ട്സിനോട് സംസാരിക്കാനൊ ഫ്രെണ്ട്സ് എവിടേലും കൂടാന്ന് പറ്ഞ്ഞഴിഞ്ഞാലോ എനിക്ക് എങ്ങടേലും പോണന്നുണ്ടെങ്കില് ആദ്യം ഈ കുര്പ്പ് ആഹ് അവരോട് പെർമിഷൻ ചോയിക്കണം പെർമിഷൻ ചോയിച്ചിട്ട് വേണം ഇവിട്ന്ന് എറങ്ങണങ്കില് പിന്നെ അതേപോലെ തന്നെ ഇവിട്ന്ന് എങ്ങട്ടേലും പോണംന്നുണ്ടെങ്കിൽ ആദ്യം വീട്ട്ത്ത്ത്ത് മുഴുവനും ഈ വര്ന ഫുഡ് ഇണ്ടാക്കല് താക്കലും അതൊക്കെ പണി അതൊക്കെ തീർക്കുമ്പഴേക്കിനന്നെ നമ്മള് ട്ടയേഡ് ആകും പിന്നെ നമുക്ക് ഒന്നും വേണ്ടിരൂല്ല അങ്ങൻത്തെരു സിറ്റുവേഷനായിരുന്നു
അയ്യോ ഇതൊക്കെ കേക്കുമ്പ എനിക്കങ്ങ് പേടി വരുന്നത്
ഇല്ല എല്ലാരും അങ്ങനെല്ല ഞാന് അന്ന് ഇന്റെ ഉമ്മാനോട് ഒരു കാര്യം മാത്രേ പറഞ്ഞത്രതായിട്ട് ഇമ്മാ ഇന്റെ അനിയന്മാര് കല്യാണം കഴിക്കുമ്പോ ഉമ്മ ഒരിക്കലും ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത്ട്ടോ ആഹ് ഒരു കുട്ടിയാളോട് എന്താച്ച്കഴിഞ്ഞാല് അത് അവരെ സ്നേഹല്ല നമമ്മക്ക് പിടിച്ചുപറ്റാൻ പറ്റാ ആഹ്ച്ചാ അവരോടുള്ള ഒര് വെറുപ്പ് സമ്പാദിക്കാനേ പറ്റുള്ളൂ നമുക്കിപ്പ എത്ര നമ്മളെ ഇപ്പതാ അങ്ങനെ എന്ത് കിട്ടിയാലും കൊണ്ടന്ന് തരുക്കെ ചെയ്യും കാകൂന്റെമ്മ പഷെ നമ്മൾ നമ്മളോട് ചെയ്ത ആഹ് ഒരു കാര്യങ്ങൾ നമുക്ക്ങ്ങട്ട് ഇണ്ടായാ എന്നാലും മറക്കാന്ങ്ങട്ട് കയ്യൂല. അത്രക്കും ഞങ്ങളെ പ്രേഗ്നെൻസി പ്രേഗ്നെൻസിലൊക്കെട്ട്ങ്ങാണ്ട്ട്ട് ബുദ്ധിമുട്ടിപ്പിച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മനസ്സിനതൊരു എടങ്ങേറായിട്ട് ടെൻഷ ടെൻഷനായിട്ടങ്ങനെ കെടക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും മോളായി മോളായി മോൾക്ക് ക്ക് എട്ടു വയസ്സിന് ശേഷാണ് ഇപ്പൻക്ക് മോണ മോനാണത് ഇന്നിട്ടന്നെ ഹസ്ബന്റിന്റെട്ത്ത് ഞങ്ങള് എപ്പയും ഇപ്പ ഞങ്ങ് ആഹ് മോൾക്ക് നാല് വയസിന് ശേഷാണ് ഞങ്ങള് സെക്കൻഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്തത് പിന്നെ ഇനിപ്പ അധികം വൈക്കണ അപ്പയ്ക്ക്ന് എനിക്ക് പിന്നെ ആഹ് ആള് ഒരു മാസത്തിനോ അല്ലെങ്കി രണ്ടു മാസത്തിനൊക്കെ നാട്ടില് വരാ അല്ലെങ്കി ഞങ്ങള് അങ്ങട്ട് പോവാ ഇടയ്ക്ക് ഈ ഒരു മാസം രണ്ടു മാസം നിക്കൊള്ളു അപ്പൊ പിന്നെ അത് ഓക്കെ ആയിരുന്നില്ല അപ്പൊ പിന്നെ പിന്നെ അപ്പത്തിന് പിന്നെ അടുത്ത പ്രശ്നം അതായി എന്താണ് ഇണ്ടാവാത്തത് നീ മച്ചിയാണോ ന്നൊക്കെ ചോയിച്ചു എന്നോട് ഇന്റെ അമ്മായിമ്മ അതൊക്കൊന്ന് ആലോയിച്ചഴിഞ്ഞാ പഷെ ഞാൻ ബോൾഡായിട്ട് നിന്ന്ട്ടോ ഞാൻ കൂളായിട്ട് പറഞ്ഞ് ആളോട് പിന്നെ വീട് പണി അവ്ടെ നിക്കട്ടെ പിന്നെ ഞാനും മക്കളും ഞാനും മോളും അങ്ങട്ട് വരാണ് പിന്നെ ഇന്നിട്ട് ഇനി അട്ത്ത പ്രഗ്നി എപ്പഴാണോ ഞാൻ പ്രെഗ്നന്റ് ആവ്ണ് അപ്പഴേ ഞാൻ നാട്ടില് വര്ന്നൊള്ളൂ അന്ന് ഞാനാ ഒരറ്റ വാശില് തീരുമാനട്ത്ത് ഞാൻ പോയി അവിടെ ചെന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചു അപ്പൊ കൊഴപ്പൊന്നുല്ല പറഞ്ഞു ആറ് ഒരു നാലര അഞ്ചു മാസപ്പയേക്ക്ന് പ്രഗ്നന്റ് ആയി പിന്നെ മോൻ ക്ക് പ്രഗ്നൻസി ഏഴു മാസായിട്ടാ പിന്നെ നാട്ടില് വന്നത് ഇപ്പൊ വാശി ക്കേറിക്കഴിഞ്ഞാ ഇന്നെ വാശി കേറ്റി കഴിഞ്ഞാൽ എനിക്കാ വാശി കേറിക്കഴിഞാ പിന്നെ ഞാനത് തീർത്തിട്ടെ അടങ്ങുള്ളൂ അത് ന്റെ മുഖത്തൊക്കി ആളങ്ങനെ ഒരു അടിച്ച വാക്ക് പറഞ്ഞപ്പ ഇൻക്ക് ഞാനിങ്ങട്ട് ഷോക്കായി പ്പോയി ഒരു മോളുണ്ടായിട്ടാണ് പറഞ്ഞത് നീ എന്തെടി മച്ചിയാണോ ചോയിച്ചു എന്താ നിനക്ക് രണ്ടാമത് കുട്ടി ണ്ടാവാത്തെ നമ്മളെ ഹസ്ബന്റ് മാരെ കൂടെ നമ്മള് ജീവിക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് കുട്ടി ഉണ്ടാവുള്ളു അതായി പിന്നെ ആഹ് ആഹ് ആ പിന്നെ അതേപോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നന്നേ ആയില് ഞാൻ നല്ല ഡോസങ്ങോട്ട് കൊടുത്തു വല്ലാണ്ടന്നെ പറയാണെന്നുണ്ടെങ്കില് ഞാൻ ഈ വീടിന്റെ ഉള്ളില് നിന്റെ ജീവിതങ്ങട്ട് അവസാനിപ്പിക്കും പക്ഷേ ഞാൻ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിങ്ങള് നല്ല നിലക്ക്നടക്കുന്ന് വിചാരിക്കണ്ട ട്ടോ പറഞു
ഉ
നിങ്ങളെ പേരെഴുതിവെച്ചിട്ടേ ഞാൻ പോവുള്ളുന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ വല്ലാണ്ട് ച്ചൊറിയാൻ വന്നിട്ടില്ല ഇത് ഇതെന്താന്നറിയോ നമ്മള് എന്തട്ട് ഇതൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെറിയോരു കാര്യം ഉണ്ടാവുള്ളൂ ഇത് ഫുൾ ഇങ്ങനെ ഹസ്ബന്റിനോട് പറയുംട്ടോ എന്നിട്ട് അതിന് അറിയാം ഇവരെ സ്വഭാവം അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കൂല്ല ഇത് ഞങ്ങളെ റൂമും ഞങ്ങളുടെ റൂമ് മേലേം ഇവരെ റൂം നേരെതാഴെയാണ് ഇതിന്റെ ഇടയിലാണ് സിറ്റോട്ട് നടൂല് വരുന്നെ ഞങ്ങൾ റൂമിന്ന് എന്ത് സംസാരിച്ചാലും നേരെ സിറ്റൗട്ടില് കേൾക്കും ഞാൻ ഹസ്ബന്റിനെ ഫോൺ ചെയ്യുന്ന സമയ ആയിക്കഴിഞ്ഞാൽ ഇവര് സിറ്റൗട്ടില് വന്നിരിക്കും എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണു ഇതൊക്കെ പറയുണ്ടാക്കാൻ വേണ്ടിട്ട് ആള് വിളിക്കുമ്പോ അങ്ങട് ദിങ്ങനെ പറഞ്ഞടുക്കണ് ആൾക്ക്‌ വിളിക്കണന്നെ ദേഷ്യായിരുന്നു പിന്നെ ഹസ്ബന്റ് ഏട്ടന്റെ വൈ ഫും അനിയന്റെ വൈഫും ഞങ്ങള് മൂന്ന് പേര് നല്ല സപ്പോർട്ടീവാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ എല്ലം അങ്ങനെ ആ ഞങ്ങക്ക് അത്രക്ക് ഇത് ഫീൽ ചെയ്യില്ല ങ്ങങ്ങള് മൂന്നാളും ഓരോ വയസിന്റെ എന്നെ ഏയ്ജ് ഡിഫറൻസേ ഉള്ളു അപ്പൊ ഒരേ വൈബുള്ള ആളുകളാ അങ്ങളെ അങ്ങനെ എന്തേലും അ ഞങ്ങള ചീത്ത പറയുമ്പോ ഞങ്ങള് ഇരുന്നങ് ക്കും മൂന്നാളും പിന്നെ അതൊരു വെല ഇല്ലാണ്ടായി അവര് അവരുടെ വെല സ്വയം കളഞ്ഞുന്ന് പറയാ അങ്ങനെയായി
അത് മം പിന്നെ എന്തിയെ കുട്ടികൾ
ഹലോ
ടി വി കാണുന്ന
ആ മക്കളൊക്കെ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് ആ ടി വി കാണുന്നുണ്ട് ടി വി എന്റെ മുന്നിലൊന്നും വല്ലാണ്ട് ഇരിക്കൂല്ല പോ അല്ല അത് ഞാൻ എപ്പോഴോ നടക്കണ അപ്പൊ അത് വരേ നടക്കും ചെറുതിനിനൊക്കെ പിടിച്ചിട്ടാണ് ഉറക്കണം ഉം
ഉം പിന്നെ
അവിടെപ്പോഴാ കിടക്കാ വീട്ടിൽ നേരത്തെ കെടക്കോ
ഇവിടെ ആ നേരത്തേ കിടക്കും പത്തുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക്‌ കിടക്കുന്നയാ
ഓ
ആഹ ച്ചാ ആ രാവിലെ അതുപോലൊരു അഞ്ചരെക്കെ ആവുമ്പോഴത്തേക്ക് എഴുന്നേക്കും
ആ നമ്മളാടത്ര അഞ്ചരാകുമ്പ എണീക്കും സുബ്ഹിക്ക് കിടന്നാലും രാവിലെ അഞ്ചരാകുമ്പോ എണീക്കും പിന്നെ എനിക്ക് ഉച്ചയാവുമ്പോ എനിക്കിങനെ ഉയരാം മോനെ ഉറക്കി കഴിഞ്ഞാല് ഒരു മൂന്ന് മണിയൊക്കെയാകുമ്പോ ഞാൻ മോനെ വൈകുന്നേരത്ത് ഉറക്ക അത്ക്കഴിഞ് കഴിഞ്ഞാ പിന്ന ഞാൻ അപ്പൊ ഒറങ്ങും ഒന്ന് കിടക്കണന്നൊക്കെ വിചാരിക്കും അപ്പോഴാണ് ഓൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഗാർഡനിങ് പോ തിരിയാൻ പറ്റുള്ളു മോനേം കൊണ്ട് ചെടീന്റെടയിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ചെടിമ് പൂവുണ്ടാവൂല്ല ഒക്കെ വലിച്ചിടും
ആ ആഹ് ആ ശരി ഞാൻ വിളിക്കാവേ ആ ഉം ശരി